ഹലോ ആ കേൾക്കാം
സുഗണോ
ആ സുഖായിട്ട് പോണു അവിടെയോ
ഇവിടെയും സുഖായിട്ട് പോന്നു
ആ വേറെന്തൊക്കെയ
ഞങ്ങളിത് ഇപ്പം വന്നതേ ഉള്ളുല്ല വീട്ടില്
ഓ
അത് ഒരു ഇത് ഉണ്ടായിരുനേ ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നേ അപ്പം പോയിട്ട് അയി എത്തിടെയാണേ കാസേപർ ദൂരെ അല്ല നമ്മുടെ അടുത്ത് തന്നെ അപ്പ അതിന് പോയിട്ടേ വന്നു വന്നു വ വന്നിട്ട് മൊബൈല് നോക്കിയപ്പോ ശരി ഒന്ന് വിളിച്ചേക്കാം പിന്നെ പണിയെല്ലാം കഴിഞ്ഞോ
ആ പ്രത്യേകിച്ച് പണിയൊന്നും ഇണ്ടായില്ല ഞാൻ പഠിക്കുകയാണ് അപ്പൊ പഠിത്തവോക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കയായിരുന്നു
ഓ ഓ ഓ എന്താ പഠിക്കുനേ
ഞാൻ ആഹ്
ഓ ശരി ശ
െ ഉ പിന്നെ ഇപ്പ പണിയൊക്കെ കഴിഞ്ഞോ വീട്ടില്
ഇല്ലാന്നേ തുടങ്ങുന്നതേ ഉള്ളു എല്ലാം ഉണ്ട് കറിയൊക്കെ ഉണ്ട് എന്നാല് ജസ്റ്റ് കുറച്ച് കണികള് ചെയ്യാനുണ്ട് അതും അങ്ങനെ ചെയ്യണം ശരി അതിന് മുമ്പ് ഒന്ന് വിളിച്ചേക്ക ആ വിളിച്ചേക്കാ
പിള്ളേരൊക്കെ എന്തെടുക്കണു
പിള്ളേരെല്ലാതെയ ഉണ്ട് അവള് കളിച്ചോണ്ടിരി കവാ
ആണല്ലേ എല്ലാരും കൂടിയണോ പോയത് പരിപാടി
എല്ലാരും കൂടെയാ പോയത് എല്ലാരും കൂടെയാ പോയത്
ആ
പിന്നെ
ആഹ പ്രാർ തനയാണ്
പിന്നെ ഭക്ഷണംല്ല ഇവിടെയ ഉണ്ട് ഇവിടെയും ഇതന്നെ സമയം ഇവിടെ കുറച്ച് മുമ്പാണ് പക്ഷെ അങ്ങനെ സൗണ്ട ആയിട്ടൊന്നും അങ്ങനെ കേക്കാറില്ല
വൈുന്നേരത്തെ പ്രാർഥന കഴിഞ്ഞോ
ആ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു
ഉ
അപ്പൊ ഇനി ഭക്ഷണ ഒന്നും ഇണ്ടാക്കണ്ടാവുന്നല്ലേ
ഭക്ഷണം ഉണ്ടാക്കണ്ടന്നല്ല ഉണ്ടാക്കണം ഇച്ചരി കൊറച്ച് ഉണ്ട് ബിരിയാണി ഒക്കെ വെച്ചത്ണ്ട് അപ്പം ഉ
നാളെ എല്ലാവും ക്ലാസ് പോവുല പിള്ളേരൊക്കെ
അതന്നെ ന അവിടെ എല്ലാം ഓട്ടം ഇനി മഴയാണവിടെ അവര് അവര് ഞാൻ വന്നു ഞാന് കഴിഞ്ഞിട്ട് അവിടെ എൻഗേജ്മെന്റ് കഴിഞ്ഞെടുത്താ വീട്ടിലേക്ക് വന്നേ പിന്നെ ഇന്ന് രാവിലെ സ് കൂളിൽ പോണമല്ലോ നല്ല മഴ യായിരുന്നു ഇപ്പൊ പിന്നെ കൊഴപ്പ ഇല്ല അവിടെയോ മഴയുണ്ടോ
ഏയ് ഇന്ന് വല്യ മഴയൊന്നും ഇണ്ടായില്ല കൊഴപ്പില്ല
ഓ ഇപ്പനീ നാളെ രാവിലെ പിള്ളേരെല്ലാം സ്കൂളിൽ പോകണം അതിന്റെയൊക്കെ നി രാവിലെ നേരത്തെ എഴുന്നേറ്റ് പണികള് ചെയ്യണമല്ലോ
ആഹ് ആ അതെ അതെ എനിക്ക് പിന്നെ അങ്ങനെയൊന്നുല്ല ഇപ്പ ഫ്രീ ടൈമാണ് ക്ലാസ് ഒക്കെ ഏകദേ ശം കഴിഞ്ഞിങ്ങനെ ഇരിക്കാണല്ലോ
ഓ പി എസ് സി കോച്ചിങ്ങിന് വല്ലം പോകുന്നുണ്ടോ
ഇല്ല ഞാൻ അങ്ങനെ നോക്കിയില്ല ഞാൻ പ്രൈവറ്റായിട്ട് നോക്കാന്ന് വിചാരിക്കുന്നു ജോലിയെ അതുകൊണ്ട് കോച്ചിങ്ങിനൊന്നും ഞാൻ പോവാൻ ആ ചേരാന്ന് വിചാരിച്ചില്ല
ഇല്ലേ പോവ്ന്നില്ലേ അപ്പൊ പ്രൈവറ്റ് ആയിട്ട് പോകാനായിട്ടോ
ആഹ് ജോലി സാധ്യത വേറെ ഇണ്ട് അതുകൊണ്ട് ഞാൻ പി എസ് സി നോക്കിയില്ല
ശരി ശരി ശരി വേറെ ഉണ്ടെന്ന് വെച്ചാ
ജോലി സാധ്യതകളുണ്ട് ഇപ്പോ പ്രൈവറ്റായിട്ട് തന്നെ നമുക്ക് കേറാൻ പല സ്ഥലത്തും ഒഴിവുകൾ ഉണ്ടായി അപ്പോ അതിനൊ ക്കെ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു ട്രൈ ചെയ്തൊണ്ടിരിക്കുന്നു ഇപ്പൊ വേറൊന്ന് നോ ക്കാൻ നിന്നില്ല
ഓ ഓ ശരി ശരി ശരി
പിന്നെ എല്ലാവർക്കും സുഖവല്ലേ
സുഖവാന്നെ അവിടെ എല്ലാ സുഖംതന്നെ എല്ലാ അഛനും അമ്മ ഒക്കയോ
ആ അവരിപ്പോ വീട്ടിലുണ്ട് എല്ലാവരും അവിടെ ഇരുന്ന് ടി വി കാണുന്നു
മ് ശരി ശരി ശരി എല്ലാരും ടീ വി കണ്ടൊണ്ടിരിക്കുവാ പണിയെല്ലാം കഴിഞ്ഞോഅപ്പം
ആഹ് പണിയെല്ലാം കഴിഞ്ഞു തിരക്കൊന്നും ഇല്ല ഇപ്പൊ ആർക്കും വെറുതെ ഇരിക്കുന്നെല്ലാരും
വേറെന്നപ്പാ
അവരെല്ലാവരോട് അന്വേഷണം പറഞ്ഞേര് ഞാൻ ആഹ് എല്ലാരും അന്വേഷം പറഞ്ഞേക്കെ
ശരി പറഞ്ഞേക്കാം പറഞ്ഞേക്കാം പോയിട്ട് വന്ന് വന്നിട്ട് എല്ലാം ഭയങ്കര ടയേർഡന്നേ
ആണല്ലേ അപ്പൊ നാളെ പിള്ളേർക്കിനി സ്കൂളിൽ പോവാനൊക്കെ മടിയായിരിക്കും
പോണൊന്നേ സ്കൂളിലും പോകാതിരി ക്കാനും പറ്റത്തില്ലല്ലോ
ഏതൊക്കെ ക്ലാസില പിഠി
ഒരാളെ ഉള്ളൂ അവള് സിസ്തിലാ പഠിക്കുന്നേ
ആ ക്ലാസ്സോക്കെ നന്നായിട്ട് പോകുന്നോ മഴയൊക്കൊയാണല്ലോ
ഴയാ എന്നാലും പോകുണുണ്ട് കുഴപ്പില്ല തുടങ്ങിയതെല്ലേ ഉള്ളൂ ഇല്ലെന്നേ ഇല്ല അവിടെയോ അവിടെ മഴയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ
ഇല്ല ചെല സംസ്ഥാന ആ ങ്ങളിലൊക്കെ അവധി ഉണ്ടല്ലോ ചല ചല ജില്ലകളിൽ അവത് പ്രഖ്യപിച്ച കണ്ടായിരുന്നു
അതെ
ചില സ്ഥലങ്ങളിലും ഇതുപോലെ കുറച്ച് മഴ സാധ്യതയും പിന്നെ കുറ പ്രശ്നങ്ങളൊക്കെ ണ്ട് ഇവിടെ വല്യ കുഴപ്പ ഇില്ലാണ്ട് പോണു
ശരി ശരി ശരി
പി
പിന്നന്നെപ്പ സ്കൂള് തുറന്നാ പിന്നെ ബുദ്ധിമുട്ടാ നമുക്ക് ഈ വിളിയും കാര്യങ്ങള ഒന്നും പറ്റത്തില്ല
ഓ ആണല്ലേ
അതെ അതെ അതെ
ഇടയിൽ അതെല്ലാം കൂടി
അത തന്നെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ
കുട്ടിയും സഹകരിക്കാണെങ്കി പിന്നെ കൊഴപ്പമില്ലലോ
അവള് അത അവള പഠപ്പ പപ്പിക്കണം
ആണല്ലേ ട്യൂഷനൊന്നും പോണില്ല
ഇല്ല ട്യൂഷൻ അങ്ങനെയൊന്നും പോകുന്നില്ല
ആ
കിട്ടിത്തന്നെ ഞാൻ പഠിപ്പിക്കും പിന്നെ വൈകുന്നേരം ഞാൻ ഇനി ഓർത്തിരിക്കുവ വൈകിട്ട് നേരത്തെ വന്ന് പണികൾെല്ലാം വന്ന് തീർത്തിട്ട്
ആല്ലേ ഉം ഉ
രണ്ട മണിക്കൂറും വേണം കിട്ടാ മതിയല്ലോ ഒത്തിരി ഇല്ലല്ലേ ഡെയിലി നമുക്ക് ഇതെങ്ങനെ ഡെയിലി കിട്ടുവല്ലോ
ആഹ് അതെ അതെ ശരിയാ
ട്യൂഷൻ എടുക്കുന്നുണ്ടേ ട്യൂഷ എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് അത് ഇന്നവ തുടങ്ങിട്ടില്ല ആഹ് ഉണ്ട് പത്ത് പന്ത്ര ന്ത്രണ്ട് പിള്ളേരു ഉണ്ടായിരുന്നു പതിമൂന്ന് പിള്ളേരു ഉണ്ടായിരുന്നു ഈ ഈ വർഷം തുടങ്ങിട്ടില്ല
നല്ല കാര്യമാണ് അത്
കുഴപ്പമില്ലാന്നേ
ഞാനും ട്യൂഷൻ എടു തൊണ്ടിരുന്നായിരുന്നു ഞാൻ ഒരു പ്ലസ്ടു ഒക്കെ പഠിക്കുമ്പോ ചെറിയ പിള്ളേർക്കെക്കെ ട്യൂഷൻ എടുത്ത് ക്കുവാരുന്നു പിന്നെ ഞാൻ പതിയെ നിർ ത്തിയതാ
അ എന്നാ
പിന്നെ കോളേജില് ചേർന്നപ്പോ സമയം ഇല്ലാണ്ടായി അപ്പൊ പിള്ളേരെ ആണെങ്കിൽ നല്ല പോലെ ശ്രദ്ധി ത്തണോല്ലോ നമ്മള് ചെറിയ പിള്ളേരല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞോ
ഞാൻ നിർത്തി കഴിഞ്ഞ വർഷം അങ്ങനെ എടുത്തില്ല പകുതി വരെ എടുത്തു പിന്നെ അങ്ങനെ ങ്ങ് എടുത്തില്ല പക്ഷെ ഞാാനൊ അഞ്ചെട്ട് വർഷം അങ്ങനെ ട്യൂഷൻ എടുക്കുന്നൊണ്ട് പേരൻ്റ്സ് ഒക്കതെ ഇന്ന് എ ന്നെ കണ്ടു രണ്ട് മൂന്ന് പേര് കണ്ടു കണ്ടിട്ട് അവരെല്ലാം പറഞ്ഞു ടീച്ചറെ ട്യൂഷൻ എടുക്ക് അനെ എടുക്കാത്ത ഞാൻ പത്താം ക്ലാസ് വരെ എടുത്തോണ്ടിരുന്നതാ ഇപ്പ ഞാൻ പത്താം ക്ലാസ് വരെ ഒന്നും എടുക്കുന്നില്ല ഞാനൊരു ആറ് ഏഴ് വരെ എടുക്കാന്ന് ഓ ർത്തിരിക്കുവാ
ആഹ് അപ്പൊ കൈകാര്യം ചെയ്യാൻ കുറച്ച കൂടി എളുപ്പായിരിക്കും പത്തിലേക്കെ വരുമ്പോ കൂടുതൽ പഠി
അതെയതെതെ നമ്മളും അതുപോലെ കെയർ ചെയ്യണം പിള്ളേരെ അതുകൊണ്ട് ഞാനിപ്പം അതല്ലാതെ ഇപ്പോ ഏഴാം ക്ലാസ്സ് വരെയുള്ള പിള്ളേരെ എടുക്കാ എന്ന് ഓർത്തിരിക്കുവാ അപ്പോ ഇന്ന് ഞാൻ മോളിലോട്ട് പോയപ്പോൾ അവരും പറഞ്ഞ് ടീച്ചറെ ട്യൂഷൻ എടുക്ക് എടുക്കെന്ന് എടുക്കണം ആ വൈകുന്നേരം അതും കൂടെ ആകുമ്പോ എനിക്ക് ആകെ സമയം എങ്ങനെയാന്ന് അറിയത്തി ഏതാ ട്യൂഷൻ അല്ലേ അതെ ഇത് ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്തിട്ട് നേരത്തെ തൊട്ട് ഉണ്ടോ ഇതില് നേരത്തെ തൊട്ട് തന്നെ ഉണ്ടോ
ആഹ് ഞാൻ പഠിച്ചോൊണ്ടിരിക്കുമ്പോ ആ വന്നതാണ് പിന്നെ എന്റെ ഒഴിവ് സമയം ഒരു രണ്ട് വർഷം. ആഹ് ഉ ഒഴിവ് സമയം മാത്രേ ഞാൻ ഇപ്പ എന്തെ വരാണെങ്കിൽ അ ഏറ്റെടുക്കാറുള്ളൂ പിന്നെ പഠിക്കാനും പരീക്ഷയൊക്കെ വരുമ്പോ ഞാൻ അതൊന്നും ചെയ്യില്ല അതുകൊണ്ട് കൂടുതൽ ടാസ്ക്കോന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല.
ഓ ചെയ്തതിന്റെറെ കറക്റ്റയിട്ട് കിട്ടും അല്ലേ
ആഹ് കൊഴപ്പില്ല
പിന്നെ കൊറച്ചുപേര് പറഞ്ഞു ഇതിനകത്ത് ജെൻസും ഉണ്ട് എന്നൊക്കെ പറയുന്നു.
ആഹ ഉണ്ട് ഉണ്ട്.
ഉണ്ടോ
ആ എല്ലാവർക്കും ഉള്ളതാണ്
അങ്ങനെയുണ്ടല്ലേ
ആഹ് ഗ്രൂപ്പില് എല്ലാവാരും ഉണ്ടെന്ന് തോന്നുന്നു
ഓ ഓ ഓ ഉം പിന്നെ തെന്താ
അന്വേഷണം പറഞ്ഞേ
പറഞ്ഞേക്കാവേ പ്രത്യേക പറഞ്ഞേക്കാം പറഞ്ഞേക്കാം വീട്ടിൽ ഒിലും പറയണം
ആഹ് ഞാൻ ആഹ് അവര് ടി വി കണ്ടൊണ്ടിരിക്കുവ അപ്പ അവര് അല്ല എനിക്കൊരു അനിയത്തി ഉണ്ട് അ ആള് ഇവിടെ ഇല്ല ആ ആന്റിയുടെ വീട്ടിൽ പോയ ആ അവിടെ താമസിക്കാൻ വേണ്ടി പോയേക്ക
എന്താ പഠിക്കുന്ന
ആളുടെയും പഠിത്തം കഴിഞ്ഞു ആളും ജോലി നോക്കിക്കൊണ്ടിരി ക്കാണ്.
ശരിയപ്പാ വിളിക്കാം.
ആ ഓക്കെ ശരിയെന്നാ